പരിപാടി
സുഖാണ് ഇങ്ങനെ പോവണ്ട്. മയയും പെയ്ത് ഏഹ് തണ് ഇത്കെട്ക്ക ഇതൊക്കെ തന്നെ പരിപാടി
അതെ എല്ലാരും ഇതെന്നെ പരിപാടി ആഹ് എന്തൊരു തണുപ്പാ. ചെറിയ മഴ പെയ്തില്ലെങ്കി മഴയില്ല മഴയില്ലാന്ന് പറഞ്ഞു പരാതി പറയും മഴ പെയ്തെയ്കഴിഞ്ഞാ മഴ കൂടുതലാണ് മഴ കൂടുതലാന്ന് പറഞ്ഞ് കരയാൻ തൊടങ്ങും അതാണ് നമ്മടെ പ്രശ്നം. ആഹ് നമ്മളൊക്കെ പണ്ട് സ്കൂളിപോകുമ്പോ എന്തൊരു മഴയാ. ഫുള്ള് നനഞ്ഞ് ചീഞ്ഞാണ് അവ്ടെ മൊത്തം ഉടുപ്പൊക്കെ നൻ ആഹ് ഈ കട്ടി ഇള്ള പാവാടേ അല്ലെ ഇപ്പഴ്ത്തെ കുട്ടികൾക്കൊക്കെ എന്തൊരു സുഖ വാണ് കാര്ണം ഇപ്പഴത്തെ അവര്ടെ ഉടുപ്പൊക്കെ അത്രയും കട്ടിയൊന്നുല്ല നല്ല തുണിയാണ് നമ്മളൊക്കെ പഠിക്കുമ്പോ എന്തൊരു ക ട്ടിയാ പാവാട ഒണങ്ങത്ത്കൂടിയില്ല അന്നട്ട്ങ്ങനെ വീശി വീശി ഒണക്കും
ആഹ് അതന്നെ
ക്ലാസ് അത് കഴിയുന്നോടം വരെന്തൊരു അസ്വസ്ഥതയായിരിക്കും ക്ലന്നൊന്നും നമ്മള് പഠിക്കുമ്പഴന്നും ഉം റൂമില് മറ്റേ ഇതൊന്നും ഇല്ലല്ലോ ഫാനോ
ആഹ് ആഹ് കാലാണങ്ങ ആകെ ചീഞ്ഞിട്ട്ണ്ടാവും
ആഹ് അതെ അതെ
പിന്നെ ഒരാള് കളിയാണ് ഏഹ്
കളി കാണുവാ
കളി കാണാനായിട്ട് വിളിച്ചില്ലാന്നും പറഞ്ഞ് വഴക്കൂടുവാ
ആഹ് സെരി ആഹ് പ്പൊമക്കക്ക് കള്യായാ മതിയല്ലൊ
ആഹ് അതെ അതെ അയ്യോ എന്റെ വീടിന്റെ പൊറക് വശത്ത് ഒരു പേരെണ്ടായ്രുന്നു ആ പേരാ ഇന്നല്ത്ത കാറ്റത്ത് അത് ഫുള്ള് മറിഞ്ഞ് ഇപ്പറത്തേക്ക് വീണ് ഇഷ്ടം പോലെ പേരൊക്കെള്ളതാ ഏഹ്
ആഹ്
കേട്ടൂടല്ല ആഹ് നല്ലോണം ഇഷ്ടം പോലെ പേരൊക്കെണ്ടാവ്ണത അതെതെ നറ ച്ച്‌ പേരെക്കുള്ളതാണ് ആഹ് പഴുത്തതും പഴു ത്തതൂണ്ട് നല്ലോണം വല്തായതാ അപ്പൊ ഞാനിങ്ങന ആവശ്യത്തിന് ആവശ്യത്തിനേ പറിക്കുള്ളൂ എല്ലാം കൂടെ പറിച്ച് വെക്കണ്ടല്ലോന്ന് പറഞ്ഞ് കവർ ഇങ്ങനെ ഇത് ഇട്ടിട്ട്ണ്ട് കവറ്ഇട്ടിട്ട്ണ്ട്
ആഹ്
അപ്പോത് കാരണം ചീത്തയാവോന്നുല്ല അണ്ണാനും വവ്വാലൊന്നും കൊത്തത്തൊന്നുല്ല
ഇല്യാ
ആഹ് അപ്പൊ പക്ഷെ അത് ഫുള്ളും ഇങ്ങോടെ ചാഞ്ഞ്തായിട്ട് ഇരിക്കുവാണ് അത് നമ്മളെകൊണ്ട് മേള്ളേക്ക് വലിച്ച് കെട്ടല് നടക്കൂല നമുക്കതിനുള്ള ആരോഗ്യംല്ല എനികീ കെട്ടിയൊൻ വന്നിട്ട് വേണം അത് മേള്ലേക്ക് വലിച്ചൊന്ന് കെട്ടിക്കണം
കെട്ടിക്കാന് ആഹ്
മറിഞ്ഞ് വീണ് കഴിഞ്ഞാലേ കാരണം നല്ലോണണ്ടാവ്ണതാ
ആഹ്
ആഹ്
അയ്ശെരി
എന്തെങ്കിലും നടാറൊക്കെയുണ്ടാ വീ
ഏഹ് വെണ്ടക്ക വൈതനങ്ങ ചീര ചി നി മൊളക് അങ്ങൻത്തെക്കെ വിട്ട്ല്ണ്ടാക്കും പിന്നെ അമ്മക്ക് നല്ല ഫ്രഷ് ആയത് നമ്മക്ക് നമുക്ക്ണ്ടാക്കി തിന്നാലോ മറ്റോക്കെ ഈ കെമിക്കലൊക്കെ
ആഹ് അതെ അതെ അഹ് നല്ല അല്ലെങ്കി എന്തോരം ഈ വളവും ഇതും ഒക്കെ മറ്റേ ഈ ഇത് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ മരുന്നൊക്കെ അടിച്ച് വരുന്നതാണല്ലോ ഇതാവുമ്പോ നല്ലത് നമുക്ക് കഴിക്കാം നമുക്ക് അസുഖങ്ങളും വരില്ല ഇപ്പൊ നമുക്ക് വരുന്ന പകുതി അസുഖങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തന്നെ പകുതി തിയല്ലാ മുഴുവനും പണ്ടുള്ളവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാ നമ്മടെ കാർണവന്മാർക്കൊക്കെയെ
ആ ഈ നമ്മള് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണല്ലോ
വന്നിട്ടില്ല അതെ അതെ നമ്മളിപ്പ അതുപോലെ നമ്മുടെ ഓർമ്മൽ നമ്മള ഇങ്ങനെ എപ്പോഴും ആശുപത്രി കൊണ്ടു പോകുന്ന ഒര അവസ്ഥയൊന്നുമല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ പിള്ളേരെയോ എപ്പോഴും എപ്പോഴും എപ്പോഴും അനങ്ങുമ്പോ നമ്മള് ആശുപത്രിൽ പോണം പക്ഷെ നമ്മളൊന്നും അതുപോലെ ആശുപത്രിയിൽ പോയിട്ടൊന്നുമല്ല പണ്ടൊക്കെ ഒരു ആഹ് അതല്ല നമ്മളൊക്കെ ഓർത്ത് നോക്കി നമ്മളൊക്കെ പണ്ട് വില ഒരു പനിയൊക്കെ വരുമ്പോഴാണ് നമ്മള ആശു പോണി
അല്ലാം എല്ലാംങ്ക ചിലപ്പോ പാരസിെറ്റാമോൾ കുടിച്ചു അത് കഴിഞ്ഞ മാറും
അതെ അതെ പിന്നെ മറ്റേ ചുമയൊക്കെ വന്നാ മറ്റേ ആടലോടകം വാട്ടിപ്പഴിഞ്ഞഞ് കുടിച്ച കഴിഞ്ഞാൽ ആ് ശ്വാസം മോട്ടും ഇതൊക്കെ അപ്പോഴേ മാറും പണ്ട് അതുപോലെ അങ്ങനെ നാട്ടുമരുന്നുക ഒരുപാട് കഴി നമുക്ക് ഉപയോഗിക്കായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമല്ലോ നമ്മൾ അങ്ങുമോ അങ്ങുംപ അപ്പോ കൊണ്ടപോകോ ആശുപത്രിയിലേക്ക് എടുത്തോണ്ടോ
ഉം
പിന്നെ ഈ പറഞ്ഞ കൂട്ട് പിള്ളേര് കിടന്ന കരയുമ്പോ അന്ന് കാശ്ല്ല ഇപ്പൊ കാശ് നോക്കൂല
ആഹ അതന്നെ അന്നാമ്മ മക്ക് അഞ്ഞൂറ്റുപ്യ വലുതാണ് ഇന്നിപ്പോൾ അഞ്ഞൂറ് രുപ്യ മക്കൾക്ക് അധികം വരല്
ആഹ ഒരു നേരം നമ്മള് ഒന്ന് ചെലവാക്കാനായിട്ട് നമ്മുടെൽ തീർ ന്നെ അഞ്ഞൂറിന്റെ നോട്ട് മാറിയാ പിന്നെ ഒന്നും ഇല്ല
മുത്ത കോഴിയൊക്കാ ആ ഇങ്ങോട്ട വരുമ്പോൾ അഞ്ചിൻ്റെ കായ ഉണ്ടാവില്ല
സത്യം ഒന്നും ഉണ്ടാവില്ല ഒരു മീനോ എറ കു മാച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഒറ്റടിക്ക് തീരും കടയിൽ കയറി കഴിഞ്ഞ ആ എന്ത കൊറച്ച് സാധനങ്ങള് വാങ്ങിച്ചാ ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കും എന്ത ഒരു വില ഇപ്പൊ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട തോന്നോ തേങ്ങയും വെളിച്ചണ്യുംക്കെ വില
ആഹ പല ഒന്ന് ഒന്ന് കുറവുണ്ട്
ഒന്ന് കുറവുണ്ട് അല്ലെങ്കി ഞങ്ങക്കൊക്കെ വളിച്ചെണക്ക് നല്ലോ ണം ചെലവാണ് ഞ വിളിച്ചെണക്ക് ആ് ഓണ ആഹ എല്ലാത്തിനും ഇനി വില കൂടും
ഉം
മറ്റേ ഞാൻ വെളിച്ചണ്ണയക്കണെങ്കിൽ ഞൾക്ക് ഭയങ്കര ചിലവാ നിങ്ങക്ക് എങ്ങനാ വെളെണ് എന്തോ വേണം ഒരാ്ചയില എന്തോും വെളിച്ചണ്ണ ഒക്കെ ഉയോഗിക്കോ ഏ ആ എന്തോര വെളിച്ചെണ്ണ ഉപയോഗിക്കും ഒരാഴ്ചയില് കേക്കുന്നുണ്ടോ എനിക്ക് റേഞ്ച് പോകുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ എട കേക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇങ്ങോട് പറയണ ഒന്നും കേട്ടൂട ആ ഇപ്പൊ കേൾക്കാം ഇപ്പ ഇപ്പൊ കേൾക്കാം അത്ര നേരം ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആഹ
ഞാണ്ടായി
ആഹ് ആഹ ഇപ്പഴും മഴ തന്നെയാ ഞങ്ങളുടെ ഇവിടത്തെ ഓർന്നു ഞാനപ്പ
അപ്പോഴും മഴ തന്നെയാണ് മഴയൊന്നും മാറിയിട്ടില്ല
ആഹ് ഞാൻ ചോദിച്ചതത് വെളിച്ചെണ്ണ ഒരാഴ്ചയിൽ എന്തോരം വേണം ഒരു മാസം എന്തോര വളിച്ചെണ്ണ വാങ്ങിക്കോ
ഞങ്ങളെ വളിച്ചന്നെ തോന്നിക്കാൻ മാത്രംട്ടള അപ്പ നമുക്ക് അത് അധികം ചിലവ് വരില്ല
ആഹ ആ് അപ്പ എന്ത് പകരം എന്താ ഉപയോഗിക്കുന്ന സൺഫ്ലവറാ
ഓയില്
ആഹ ആഹ എന്തോ എന്തോയില ഉപയോഗിക്കുക
സ പാമോയില്
ആഹ ആഹ അപ്പൊ എല്ലാത്തിനും പച്ചക്കറിയിലും എല്ലാത്തിലും അത് തന്നെ ഒഴിക്കുവോ
ഇല്ല്യ പോലി ഇല്ല അതെല്ലാം അതേ കടെയിറക്കാനും തോന്നിക്കാനും മാത്രേ വിളിച്ച നടക്കള്ളൂ പിന്നെ ഈ ഫാ ലിവറൊക്കെ ഉണ്ട് ഞങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ഏ അപ്പോൾ നിങ്ങള് വല്ലാതെ ഓയിലായിട്ടുള്ള ഇതില്ല
ആഹ് ശെരി ശെരി
ആദ്യൊക്കെ ആഹ് ചുമയു അ ഉറങ്ങിയേച്ചാ പാടായിരിക്കും ആദ്യൊക്കെ ഞങ്ങൾ നെയ്യപ്പം എന്താണ് പഴം പൊരി ഒക്കെ ഉണ്ടാക്കി
ആഹ് ആഹ് അയ്യോ ഇവിടെ അതെന്നയ കേട്ടോ ഇവിടെ എപ്പോഴും ഇതൊക്കെ തന്നെയാ പിള്ളേർക്ക് ഇതൊക്കെ മതി നമ്മള് വീട്ടില് ഇപ്പ രാവിലെ ഉണ്ടാക്കണ പുട്ടും ദോശയും ഇഡ്ഡലിയുമൊക്കെ വൈകീട്ടും കഴിക്കാൻ പറഞ്ഞ എവിടെ പിള്ളേര് കഴിക്കത്തൊന്നൂല്ല
ഇപ്പത്തെ മക്കൾക്ക് അതൊന്നും പറ്റൂല
ആഹ് അവർക്ക് അപ്പൊ തന്നെ ഞങ്ങടെ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് ആഹ് കടേൽ എനിക്ക് തോന്നുന്നു അത് ഉം ഓ ആഹ് കട തുടങ്ങിയപ്പോ തൊട്ടുള്ള എണ്ണ ഇട്ടാണ് അവര് വറക്കുന്ന തോന്നുന്നത് മാറ്റാറും കൂടില്ല
ഏഹ് ആഹ് ഒപ്പം പടി
ആഹ് എണ്ണയിലിട്ട് വറുത്ത് വറുത്ത് വറുത്ത് എടു ടുത്ത ആഹ് സാധനം ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ ഞാൻ എന്നിട്ട് വഴക്ക് പറയും അതില് ഒരാൾക്ക് ഇതുപോലെ ഒരു അപ്പൻ്റിക് സിന്റെ ഇതൊക്കെ കഴിഞ്ഞതാണ് ഒരു ഓപ്പറേഷനൊക്കെ മനസിലായോ
അല്ല
ഒരു മോനെ അപ്പൻഡിക്സ് അപ്പൊ ഈ പുറത്തു നിന്നൊക്കെ കഴിക്കണതിന്റെയൊക്കെ ആയിരിക്കും അപ്പൻഡിക്സ് ഒക്കെ പറയാൻ പറ്റൂല എണ്ണയുടെ സാധനങ്ങളും കഴിക്കണേന്റെയും വറുത്തതും പൊരിച്ചതൊക്കെ ഒരു കടയിൽ പോയാലും ഈ വറത്തതും പൊരിച്ചതും തന്നെ മതി വേറൊന്നും വേണ്ട അതിനാണല്ലോ രുചി കൂടുതല് ഉം പുറത്ത് പോയി കഴിക്കാറുണ്ടാ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തേക്ക് പോകാറുണ്ടോ
പോവലുണ്ട് പോവലുണ്ട് വല്ല വെല്ലപ്പോഴക്കേട്ടാ എപ്പോഴും ഇല്ല നമ്മള് ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോ വിളി കൂട്ടാര് വിളിച്ചാലൊക്കെ അപ്പോൾ ഒന്ന് കഴിച്ച് കാണ്ട് പോരണ് എല്ലാവരും രണ്ട് രണ്ടാളും കൂടി
വധി ഒണ്ട് മാസത്തിലൊക്കെ പോവും കഴിക്കാനായിട്ട് എല്ലാ മാസവും ചിലപ്പോ മാസത്തില് ഒന്നോ രണ്ടോ തവണയൊക്കെ ഇവിടെ പിള്ളേര് സമ്മതിക്കൂല അച്ഛനെ കൊണ്ട് പറഞ്ഞാ അച്ചാ പോവാച്ചാ നമുക്കൊന്ന് പോയിവാ എത്ര നാളായി പോയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞേ എത്ര നാളൊന്നും ആയിട്ടുണ്ടാവില്ല ചില പ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ
ആഹ്
അച്ഛൻ അതില് വീഴും അത് കാരണം നമ്മളീ തടി വെക്കുവാ
ശരിയാണ് എത്ര എത്ര വെയിറ്റ്ണ്ട്
എനിക്ക് പത്ത് എൻപത്തഞ്ച് കിലോയൊക്കെ ഉണ്ട്
ഏഹ് തടി കുറക്കാന് ആഗ്രഹം ഉണ്ടാ
തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര മടിയാ ജിമ്മി പോവാനൊക്കെ മടിയാ പിന്നെ ഇങ്ങനെ ഈ ഓരോ ഭക്ഷ ഭക്ഷണം ഒക്കെ
ഏഹ് തടി കൊറക്കണ്ട് ജ്യൂസ് കുടിക്കണ്ട് അത് നല്ലതാ
ആ
നമ്മള് അത് കഴിച്ചാൽ നമ്മൾ ബ്രേറ്റ് ആകും ചെയ്യും ശരീരം ഒന്നാകെ ക്ലിയറാകും ഫാറ്റ് ലിവറൊക്കെ പോകും
ഓ അതൊക്കെ എങ്ങനെയ അതിന്റ ഈ ഇതാണോ പ്രോട്ടീൻ പൗഡറൊക്കെ പോലെയാണോ
ആഹ് അതെ അതെ അതെ
ആഹ് പക്ഷെ അതിനൊക്കെ നല്ലോണ്ണം പൈസ ചെലവാവില്ലേ നല്ല പൈസ ചെലവാവില്ലേ
ഇല്ല ഇല്ല അധികം പൈസ ഒന്നുംല്ല
അത് എത്ര രൂപയക്ക ആകും
ന്നാലും വാങ്ങാ
അതെങ്ങനെയാ അയിന്റെ പൈസൊക്കെ എങ്ങനെയാ
പൈസ അതിന്റെ ഡീറ്റെൽ അറിയാം നമ്പറ് വേണോ
ആ അല്ല നിങ്ങൾ വാങ്ങിക്കണേക്കെ എത്ര രൂപക്ക വെറുതെ ഒന്ന അറിയാൻ വേണ്ടി
വെറുതന്ന് അറിയാൻ വേണ്ടിച്ചാല് എന്താ ഇ അവരോട് ആ് ഞാന് അഞ്ച് എക്ക് അച്റുപ്പക്കെ ചലുണ്ട്
ആഹ അല്ല ഒരു മാസം അയ്യായിരം രൂപയാവും
ആ അതിനന് നമുക്ക് റിസൾട്ട് ആ അത്ണ്ടാവേ ഒരു പക്ക റിസൾട്ട്
ആഹ അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങളുടെ ഇവിടെ വീ അടുത്ത് ഇതുപോലെ ഞങ്ങളുടെ ഒരു ആ ഒരു വല്യമേട മോള് ഇതുപോലെ ഇങ്ങനെ സംഭവം ചെയ്ത് എന്നിട്ട് ആ ചേച്ചിക്കും ഭയങ്കര വണ്ണമായിരുന്നു ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ ഭർത്താവിനും
എന്നിട്ട് പക്ഷെ നന്നായിട്ട് വണ്ണമൊക്കെ കുറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് നിർത്തി കഴിഞ്ഞപ്പോ ഒരു എനക്ക്ൊന്ന ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും പഴയതുപോലെ തന്നെയ ആണ്
അത് അത് ഭക്ഷണ നിയന്ത്രിക്കായിട്ട് ഭക്ഷണ നിയന്ത്രിക്കായിട്ട്
ആഹ ആഹ ഇത് ചേ ആ ഓ ശരി ശരി അപ്പൊ ആ ശേഷിയൊക്കെ വീണ്ടും പഴയ പോലെ
ട്ട നമ്മൾ സ്കറ്റ്ണം നമ്മൾ നമ്മ ഹൈറ്റിനനുസരിച്ചു വെറ്റിനനുസരിച്ചും ആയിറ്റ അനുസരിച്ച വെയിറ്റ് പാടുള്ളൂ
ആഹ ശരി അപ്പൊ നിങ്ങക്ക് നേരത്തെ ഭയങ്കര വണ്ണമായിരുന്നോ
ആഹ് എന്റെ വണ്ണ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനിത ഞാൻ ഞാൻ
അതെ വിളിക്കാട്ടാ പിള്ളേര് വിളിക്കുന്നുണ്ട് ആഹ